ട്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
അഹ് എന്ത്ണ്ട് വിശേഷം അവിടെ
നല്ല വിശേഷം എന്താ അവിടുത്തെ വിശേഷം
സുഖമായിട്ട് പോണു നല്ല മഴ പെയ്യുന്നുന്നത് തോന്നുന്നുണ്ട് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ
ഉം മഴതന്നാണടോ ഭയങ്ക
ആഹ് അട അല്ലെ എനിക്ക് ആഹ് ബാക്ക്ഗ്രൗണ്ടില്ലല്ല വോയിസ് കെട്ടപ്പോള തോന്നി പിന്നെ ഇവിടൊക്കെ അങ്ങനെ തന്നെ നല്ല മയന്ന ആയിരുന്നു പക്ഷെ അങ്ങനെ അങ്ങിട്ട് നല്ല പെയ്യലൊന്നുല്ല എന്നാലും പെയ്യുന്നുണ്ടന്ന് വെച്ചാ പെയ്യുന്നുണ്ട് ആഹ് രീതിക്കുള്ള ഒരു മഴണ്ട് പിന്നെ പിന്നെന്താണ് അവിടെ ഏഹ് അത് ശെരി അപ്പൊ എപ്പം തുടങ്ങിയ മഴയ രാവിലെ തന്നെ തുടങ്ങിയ മഴയാണോ
ആഹ് രാവിലെ തന്നെ ഉള്ള മഴയാണ്
ആഹ് മഴ പെയ്യുമ്പോ ഒരു ഫീലാല്ലേ അതായത് ഒരു സുഖ എന്താ പറയാ നമ്മള് പുറത്തൊന്ന പണകളൊന്നും ഇല്ലെങ്കില് ഉള്ളിലിങ്ങനെ ഇരിക്കാ നല്ല സു ഖണ് നല്ല കട്ടൻ ചായെ നല്ല അതെ അതെ ആഹ് കഴിച്ച് ഓ പറയാണ്ടോ അതില് നല്ല മൂവിയോ അല്ലെങ്കി നല്ല പാട്ടോ ഏഹ് അങ്ങനെയൊക്കെ കണ്ട് കെടക്കാ അല്ലെങ്കി ല് വർക്ക് ചെയ്തോണ്ടിരിക്ക ആർക്കും ശല്യം ഇല്ലെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആകും അതു ശരിയാണ് അപ്പൊ ഞാനിപ്പ ഇന്ന് ഉച്ചക്ക് അതേ പോലായിരുന്നു മക്കളൊക്കെ പോയതിന് ശേഷം അങ്ങനെ കിടന്ന് അപ്പൊ നല്ലൊരു മഴ പെയ്തട്ടോ നല്ല കാറ്റോട് കൂടിയിട്ടുള്ള മഴ പിന്നെ കാറ്റ് വന്നപ്പോ ഒരു പേടി ആഹ് കാ കാറ്റ് വന്നപ്പോ ഒരു പേടിയാണ് ഒറ്റയ്ക്കായിരുന്നേ മക്കളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആഹ് പിന്നെ ഇടിയൊക്കെ വെട്ടിയാ അപ്പാണ് നമുക്ക് പ്രശ്നം ഉള്ളൂ
ആഹ് ഇവിടെ പിന്നെ ഇടി അങ്ങനൊന്നുല്ല മഴ മാത്രം ഉള്ളൂ.
ഇല്ല അല്ലെ ആഹ് ഇത് ചില ടൈമില് ഇങ്ങനെ ഉണ്ടായിരുന്നുവിടെ രണ്ടു ദിവസം മുന്നൊക്കിങ്ങനെ രാവിലെ ഇങ്ങനെ ഇടിയോട് കൂടിയിട്ട് ഇങ്ങനെ നല്ല ഇടിയില്ല എന്തായാലും ഞാൻ അലക്കാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോ ഇങ്ങനെ ഒരു ഇടി വെട്ടിങ്ങനെ വെട്ടി മഴയൊക്കാവുമ്പോ ഈ നൈ റ്റ് റൈഡൊക്കെ ചെയ്യണോല്ലെ രാത്രീൽത്തെ യാത്രയൊക്കെ അതൊക്കെ രസാവും ആഹ് പൊളിയാണൊരു കോ ഒരു കോട്ടൊക്കെട്ട് അതും ടൂവീലറിൽ പോണം ആരും ഉണ്ടാവരു ത് നമ്മള് അതായത് ഈ നമ്മള് കപ്പിൾസൊക്കെ ആയി പോകല്ലോ അ ത് നല്ല അത് അത് തോന്നണ്ടേ അതെ ആഹ് തോന്നലാണ് വരാൻ കൊറച്ച് ടാസ്ക്ക് ശരിയാണ് ഒരേ വൈബിലുള്ള ആൾക്കാരെ കിട്ടണം അത് വല്ലാത്തൊരു ഭാ അത് അങ്ങനാണേ നമ്മള് അങ്ങനൊന്നും കിട്ടൂല അതെവിടെയെങ്കിലും നൂറിലൊരു എനിക്ക് തോന്നണു ഒരു പത്ത് ശതമാനമൊക്കെ ഉള്ളു
ഓഹ് പത്തും ഇണ്ടാവൂല
അതെ പത്തും ഉണ്ടാവൂല്ലാ അങ്ങനെ കിട്ടിയണങ്കി ലൈഫ് കളറായി
ഉം പിന്നെ ചിലര് അഭിനയിക്കും നാലാളെ കാണിക്കാൻ വേണ്ടിട്ട്
അതെ അതെ അത് അത് ആഹ് കാര്യല്ല അല്ലെങ്കിൽ അഭിനയിക്കാട്ടി നല്ല എന്താറിയോ ഒറിജിനൽ ആയിട്ട് നിക്കണതാ അഭിനയിക്കണേല് രസ ഇല്ല
അതെ
അതെ അതെ അത് എന്നും ഒരു ആർട്ടിഫിഷ്യല് തോന്നും നമ്മക്ക് കാണുന്നവൾക്ക് തോന്നും എന്തായാലും
ചാ കുടിയൊക്കെ കഴിഞ്ഞോ
ഏയ് ചായ കുടിയൊക്കെ കഴിഞ്ഞു മക്കള് വന്നപ്പം ഇന്ന് ഞാൻ സമൂസ ഉണ്ടാക്കിയിരുന്നു അപ്പൊ മഴയൊക്കെല്ലേ നല്ല മഴയൊക്കാകുമ്പോ എന്തേലൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കാൻ മടിയാണ് എന്നാലും രസാ അതായതെ നല്ല മഴ ആവുമ്പോ എന്തോ വിശപ്പ് കുറച്ച് കൂടുതലാ എനിയ്ക്ക് അങ്ങനെ ഒരു അസുഖ ന ആഹ് നല്ല മഴയാവുമ്പേ എന്തെങ്കിലൊക്കെ കഴിക്കാൻ തോന്നും ആഹ് പറയാൻണ്ടോ നല്ല ചൂടോടെ നല്ല പാലുള്ള ചായ കൂടാണെങ്കിൽ സെറ്റ് സാധനം അപ്പൊ ഇന്നീവനിങ്ങ് വ മക്കൾ വന്നപ്പോ ഓരിങ്ങനെ പറഞ്ഞ് എന്തേങ്കിലും ഉണ്ടാക്കല്ലെമ്മാ അങ്ങനെ നോക്കി ജസ്റ്റ് ഒന്ന് പിന്നെ ഇപ്പ സമൂസക്കൊന്നും വല്യ പ്രയാസം ഒന്നൂല്ലല്ലോ നമ്മളിപ്പോ ഷീറ്റ് ഒക്കെ റെമ ളെ റെഡിമെയ്ഡ് ആയിട്ടന്നെ വാങ്ങാൻ കിട്ടന്നതുകൊണ്ട് തന്നെ ആഹ് മസാല മാത്രം പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മതിയല്ലോ
ആഹ്
ആഹ് അപ്പൊ പിന്നെ അതുണ്ടാക്കി കഴിച്ചു ഇനിയിപ്പ രാ രാത്രിക്ക് പിന്നെ ഉച്ചത്തെ ഫുഡ് ഉണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നൂല്ല അവിടെ
ഹസ്ബന്റ് ഇവിടെ നാട്ടിലുണ്ടോ
ഇല്ല ഇല്ല ആളു ഇവിടല്ല ഞാനും മക്കളും തെന്നെയുള്ളൂ ഞങ്ങള് ഒറ്റക്കാണ് ആഹ് സെപ്പറേറ്റാ സെപ്പറേറ്റാ
വെറുതല്ല പേടീണ്ട്ന്ന് പറഞ്ഞപ്പോ തന്നെ എനക്ക് ചെറിയൊരു സംശയം ഉണ്ടായി രാത്രിയൊക്കെ പേടിയാവൂല്ലേ
ഇയാള് അങ്ങനൊരു പേടിയുള്ള ആളേയല്ല അതായത് പിന്നെ എനിയ്ക്ക് പറയുമ്പോ അനിയത്തിമാരൊക്കെ ഉണ്ട് പേടിക്ക് വരാനൊക്കെ പക്ഷെ അവർക്കും പിന്നെ ക്ലാസിനും കാര്യങ്ങളും ഒക്കെ പോകുമ്പോ ആവുമ്പോ ഓര്ക്ക് ബുദ്ധിമുട്ടല്ലേ ഇവടന്ന് അങ്ങനെ വ വണ്ടി കിട്ടാനൊക്കെ പ്രയാസ ആകുമ്പോ ഞാൻ പിന്നെ പറയലാ വരേണ്ട പിന്ന ഇപ്പ നമ്മള് അകത്തിരുന്നാലും ആര് അറിയാനാ
കൊറേ ഡിഫറന്റ് ഉണ്ടോ
ഇല്ല ഇല്ല തീരെ ഡിഫറന്റ് ഇല്ല ഒരു വീട് സെന്റർ കൂടെ റോഡ് അപ്പുറത്ത് ഇപ്പുറത്തും ആണ് ഞാങ്ങൾ രണ്ടാളും
ഏ ലവ് മാരേജ് ആയിരുന്ന്
ആ അങ്ങനെയും പറയാം ലവ് മേ മേരേജ് വിത്ത് അറേഞ്ച് മാരേജ് എന്നൊക്കെ പറയല്ലോ അങ്ങനെ പറയാ അതെ ഉം അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ പിന്നെ അവര് ഞാൻ അങ്ങനെ പിന്ന ഞങ്ങളിപ്പോ വീടെടുത്ത് പോന്നത് കൊറച്ച് ദൂരത്ത്ക്കാട്ടോ ഏ രണ്ട് വീടിന്റെ അടുത്തല്ല കുറച്ച് ദൂരത്ത്ന്നാ അപ്പൊ ഞങ്ങൾ കുറച്ച് പ്രൈവസി ആഗ്രഹിച്ചു പോന്നതാ
ഉം ഒരുനെലക് അതൊക്കെ ഭാഗ്യാടോ പെട്ടെന്നൊക്കെ മാറാന്നൊക്കെ വെച്ച് കഴിഞ്ഞാല്
പറയാനുണ്ടോ പെട്ടെന്ന് നമ്മള് ഇീനീയിപ്പോ നമ്മെളെ വീട്ടിലായാലും ഓരെ വീട്ടിലായാലും പെട്ടെന്ന് എന്തേണ്ടെങ്കിലും ഓടി ചെല്ലാൻ അടുത്ത്ള്ള ആരെങ്കിലൊക്കെ ഉണ്ടങ്കി പിന്നൊന്നറാഞ്ഞാ നമ്മള് പഠിച്ച സ്കൂളന്നെ നമ്മളെ മക്കള് പഠിക്കുമ്പോളൊക്കെ ആ ടി ടീച്ചേഴ്സ് ഒക്കെന്നെല്ലേ ഇണ്ടാവാ അവിടെ അതൊക്കെ ഒരു ഫീൽന്നെ ആ അതെ ആ അതെ മാറെ വ കൂടുതലൊരു ഇത്ണ്ടാവും കാരണം അവരോട് എപ്പോളും അത്‌ പറയലേക്കാരം അന്റെ ഇമ്മച്ചിനെ ഒകെ ഞാൻ പഠി പഠിപ്പിച്ചതാണ് ട്ടോ എന്നുള്ള ആഒരു പറച്ചില് കേൾക്കുമ്പോ തന്നെ ആ അതെ ശരിയാ അതൊക്കെ ശരിയാ പക്ഷെ അതിനും ഇണ്ടല്ലോ രണ്ട് സൈഡ് ഇണ്ട് കാരണം നമ്മള് പറിയല്ലോ മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്ന് ആ ഒരു അവസ്ഥയും നമുക്ക്ണ്ടാവും അതായത് നമ്മളെപ്പോഴും ഇപ്പ ഇവര് നമ്മളെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കല്ലേ എപ്പഴും മറ്റ്ന്നെറയുമ്പോ ഇപ്പ എനിക്ക് ഏട്ട ത്തിയൊക്കെണ്ട് അവരൊക്കെങ്ങനെ എപ്പോഴും വരുമ്പൊക്കെ അവരെ മക്കളോടൊക്കെ ചിലപ്പോ പ്രത്യേകൊരു ഇതൊ കേക്ക ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത എപ്പോഴള്ള ആൾക്കാരാണല്ലോ എടുത്ത് ഓൾറെഡി എപ്പയും കാണുന്ന ആൾകാര് അതെ അതെ അതെ ആ അതെ തെ പറഞ്ഞെ മുറ്റത്തെ മുല്ലക്കും അത്ര മണം ഉണ്ടാവൂല്ല എന്ന് പറയാൻ കാരണം അപ്പം ഇവര് ഉം പുറത്തുന്ന് അതായത് മീൻസ് ഇന്റെ ഏട്ടത്തിന്റ രണ്ട് കുട്ടിയാളോടൊക്കെ എപ്പളെലു കാണെല്ലേ വരുമ്പോ ചിലപ്പോ രണ്ട് ദിവസക്കെ വെക്കേഷന് ഒക്കെ വരുമ്പോ ലീവിനൊക്കെ വരുന്നേക്കാരം അവരോട് പ്രത്യേകം അവര് വരുമ്പോ പണിയൊന്നും എടുക്കാതെ അങ്ങനെ അവരെ പണിയൊന്നും എടിപ്പിച്ചാതെ നമ്മള് എപ്പോളും ഇ വിടെന്നെ ഉള്ളേ കാരണം രണ്ട് വീടും അടുത്തടുത്തായോണ്ട്
ആഹ് അല്ലെങ്കിലും ഇങ്ങനെ വിട്ടപ്പോഴാവൂലേ ഹാപ്പിനെസ്സ ഒക്കെ മനസ്സിലായി തുടങ്ങിയെ
അതെ അതെ ആ ഇപ്പ കൊറച്ച് വിട്ടായെ പിന്നെ ഇതേപോലെ നമ്മള് നാല് ദിവസം സ്കൂൾ ലീവ് ഉണ്ടാവുമ്പോളോ വെക്കേഷനൊക്കെ പോവുള്ളൂ അപ്പൊ നമ്മളോട് അതേപോലൊയി
അവിടെ ഹസ്ബൻ്റ് ന്റെ വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്നു
ആ അവിടെ പിന്നെ ഞങ്ങളാണ് മൂത്തത് പിന്നെ ഇനിയുള്ളത് പെങ്ങമാര് അവരുടെ കല്യാണം ഒകെ കഴിഞ്ഞു പിന്നെ ഉള്ളത് ഇനിയിപ്പോ രണ്ട് അനിയന്മാരുണ്ട് അവരെ കല്യാണം നോക്കുന്നുണ്ട് ഇപ്പൊ പിന്നെ എന്താ ചെക്കൻ മാർക്ക് പെണ്ണില്ലല്ലോ ലവ് മേരേജ് ഒക്കെ ഇപ്പൊ ഫുൾ എല്ലോടത്തും ആയോണ്ട് ഇപ്പൊ ആ എല്ലോടത്തും അങ്ങനെ ന്നെ ഡാ ഞാനൊക്കെ
അതുപോല്തെന്നെ നോക്കുന്നെ
ആഹ് റെഡി ആവട്ടെ എന്ത് ചെയ്യാനാ റെഡി ആവുമായിരിക്കും അപ്പൊ നമ്മളിപ്പോ പണ്ടെ ഞങ്ങളെ ടൈമിലൊക്കെ ഭയങ്കര ഇഷ്യൂയെനി ഞങ്ങളെ കല്യാത്തിന്റെയൊക്കെ കാരണം അന്നൊക്കെ പറഞ്ഞാല് ലവ് മാരേജ് എന്നൊക്കെ പറഞ്ഞാല് ഓ എന്തോ വല്യ അപരാധാ
ഉം
അതാണ് അപ്പൊ ഇപ്പൊ പിന്നെ അതൊക്കെ കോമൺ ആയി എല്ലോട് ത്തും
ഇപ്പൊ കാലം തിരിച്ചടിക്കുന്ന അതെന്നെ
അതന്നെ അത്രേ ഒള്ളും
ആ ആദ്യം ആൺകുട്ടികൾക്കല്ലേ ഭയങ്കര ചാടായിരുന്നെ കറുത്ത പെൺകുട്ടികളെ കൊണ്ടോവൂല പ്രായമുള്ള പെൺകുട്ടികളെ കൊണ്ടോവൂല ആഹ് ഇപ്പൊ അവർക്ക് കറുത്തതായാലും വേണ്ടില്ല
വേണ്ടില്ല ആ ഹൈറ്റ് കുറഞ്ഞ തായാലും വേണ്ടില്ല ഹൈറ്റ് കൂടുതലായാലും പ്രശ്ന ഇല്ല അത്ര മൊഞ്ചില്ലെങ്കിലും വേണ്ടില്ല ഇപ്പൊ അവർക്ക് എന്താ പറയാ ഇപ്പൊ എന്നാ അറിയോ ഒന്നാമത് ന്ന് പറഞ്ഞ അതെ ഒന്നാമത് എന്താറ ഇപ്പൊ ഫുള് പെൺകുട്ടികലൊക്കെ കുറച്ചൊരു മെച്യൂർഡ ആയി മ മക്കളൊക്കെ പഠിപ്പ് വേണം അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കണം എന്നിട്ട് മതി കല്യാണം എന്നുള്ളൊരു ആ ഒരു മെന്റാലിറ്റി വന്നു മക്കൾക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ക്ക് തന്നെ മൂന്ന് അനിയത്തിയളാ ഓലക്കെ എ എത്ര ഏജ് ഉണ്ടെന്നറ ഇപ്പോ ഒരാക്ക് ഇരുപത്തിനാലുണ്ട് ഒരാൾക്ക് ഇരുപത്തി രണ്ട് ആ ടൈം ആയപ്പോഴേക്കും എനിക്കും എൻ്റെ താത്താക്കൊക്കെ മക്കളായി പക്ഷെ അവര് ഇപ്പോഴും കോളേജ് ലൈഫും പിന്നെ അതുപോലെ തന്നെ എല്ലാമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുകയാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണുമ്പോ നമ്മള് ഇങ്ങനെ പറയും ഏഹ്
കൊടുത്തിട്ട് ട്ടു ലിയ അങ്ങനെ എൻഗേജ്മെന്റ് ഇതൊന്നും കഴിഞ്ഞിട്ട്
ആ ഒരാൾ ഒരാൾ കഴിഞ്ഞു ഒരാൾ കഴിഞ്ഞു ഇപ്പോ ഇരുപത്തിനാല് വയസ് പറഞ്ഞില്ലേ ഓൾ ഡിഗ്രി തേർഡ് ഇയർ കഴിഞ്ഞു അത് കഴിഞ്ഞതിൻ്റെ ശേഷം മൂന്ന് വർഷം എം ബി എക്ക് പഠിച്ചു കർണാടക അത് കഴിഞ്ഞു ഇപ്പം ഡിഗ്രി ഒപ്പം പഠി ചീനിയ ഒരു അഫയർ ഉണ്ടായിന് ഡിഗ്രി മുതലേ ഒപ്പമുള്ള ആറ് വർഷത്തെ പ്രണയം ഇപ്പ അത് ക കഴിഞ്ഞ മാസം അത് എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇനിയിപ്പം നമ്മളെ ജൂണ് ജനുവരി അഞ്ച കല്യാണം അതെ അപ്പൊ എല്ലാം സെറ്റ് ആയിന്നാ പറയണത് ആ അതെ പറയാണ്ടോ അതായത് പ്ര പ്രണയം അതിന്റെടെ നടന്ന് പഠിപ്പും കഴിഞ്ഞു ഒക്കെ ആ ഒരു എൻജോയ്മെന്റ് കഴിഞ്ഞു ഇപ്പൊ ആ ഒരു ഇതില ആയും ചെയ്ത അപ്പൊ ഞങ്ങള് അന്നങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ടായി പിന്ന പഠിച്ചോട്ടെ മക്കള് പടിപ്പുള്ളോൽ പഠിക്കട്ട നമ്മളെ ഒകെ അവസ്ഥ നമുക്കറിയാലോ കല്യാണം കഴിഞ്ഞ ആ അതെ അപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് അവർക്കല്ലോ
കാക്കന്മാരെ മുന്നിലാണെങ്കിലും നമ്മള് ഒരു ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് പൈസ ചോദിക്കുമ്പോ അവരെ എല്ലാ ടൈമിലും ഒരേ മുഖാവൂലല്ലോ
ആഹ് അതെ ഒരു മൂടൊക്കെ നോക്കി നമ്മളെന്തോ ഒരു വല്ല്യ ചെയ്ണാ പോലെ മൂഡ് നോക്കണം ഓലെ സമയം നോക്കണം ദേശ്യത്തിലാണോ നോക്കണം ഓരട്ത്ത് പൈസണ്ടോ നോക്കണം ദൊക്കെ നോക്കിട്ട് നമ്മള് ചോയിച്ചാലോ ചെലേപ്പോ നമുക്ക് ഏത് രീതിക്കാ റെസ്പോൺസ് കിട്ടാന്നോ അത് പിന്നെ ഒരു സങ്കടാവും എന്നട് നല്ല നമുക്ക് എങ്കിലും ഒരു മാസം തുച്ഛമായൊരു തുക കിട്ടിയാൽ മതി ചെറുതെങ്കി ചെറുത് ഒരു മാസം റീചാർജെങ്കിലും ചെയ്തുടെ അതിനൊരാളെ ആശ്രയിക്കണ്ടല്ലോ അതാണ് അപ്പൊ ഇങ്ങനൊ ഞാനും ചെയ്യും ഞാന് ടീച്ചറായിട്ട് വർക്ക് ചെയ്യ്ണ്ട് ഒരു അക്കാദമിൻ്റെ കീഴാലായിട്ട് ഇയാൾ വേറെന്തേ വർ
അതെ ഇല്ല്യല്ല ഞാൻ ഇത് ഫസ്റ്റ് ടൈമാ
ആഹ് ഫസ്റ്റ് ടൈമാ അയ്ശെരി ഇനി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി അതായത് ഒരു അക്കാദമിയാണ് അതിന്റെ കീഴില് നമുക്ക് ബേസ് എടുത്ത് കൊടുക്കാം നമ്മുടെ അറിവിനുസരിച്ച് പിന്നെ അതിലായിട്ട്ന്നെ ഒരു ടീച്ചിങ് കോഴ്സ് ഉണ്ട് അതെടുത്ത് ചെയ്യാം പിന്നെ അങ്ങനെയൊക്കെ ഉം അങ്ങനെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ.
എത്ര സ്റ്റാൻഡേർഡ് ഉള്ള കുട്ടികളോ
കെ ജി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതില് ഒന്ന് രണ്ടൊക്കെയാണ് ഞാൻ ഇട്തൊട്ക്ക്ണേ കെ ജിയും. പിന്നെ ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത് ബേഴ്സാണ് ഇംഗ്ലീഷ് ഹിന്ദി അതിനൊക്കെ ബേസ് ക്ലാസ് ഉണ്ടാവല്ലോ മക്കക്ക് അക്ഷരങ്ങള് അതുപോലെ വേർഡ്സ് സെന്റൻസ് അതൊക്കെ ക്ലിയർ ആക്കി കൊടുക്കാ എഴുതാനും വായിക്കാനൊക്കെ അതാണ് ടാസ്ക് വല്ല്യ കുട്ടികളെ പഠിപ്പിക്കാൻ അത്ര ടാസ്ക് ഉണ്ടാവില്ല
ഓൺലൈൻ ക്ലാസ് ആവൂല്ലേ
ആ ഓലൈൻ ക്ലാസ്സാണ് ഓൺലൈനിൽ വൺ അവർ ക്ലാസ് ഞായറാഴ്ച ലീവ് ഉണ്ടാവും എല്ലാ ഞായറാഴ്ചിം
അതെ ആഹ് വീട്ടില് വേറെ ആരുല്ലല്ലോ അപ്പൊ പിന്നെ വലിയ
ആഹാ വേറെ ആരും ഇല്ല പക്ഷെനി എനി എനി- എക്ക് മൂന്നെണ്ണം ഉണ്ട്ന്ന് പറിയാ അത് വേറെ ഒരാള് മൂന്നിലാണ് ഒരാള് രണ്ടിലാണ് ഒരാള് പിന്നെ അംഗൻവാടിയിലാണ് അറിയാലോ എത്ര വ്യത്യാസം ഉണ്ടാവുംന്ന് അവര് മതി ധാരാളം
അതല്ലാ നട്ട് അവരെ പഠിപ്പിക്കാറുണ്ടോ
ഓ അതിപ്പോ ദാ ആഹ് ഈ ഒരു ടൈമില്ലാ അപ്പ രാത്രിക്ലാസ് എടുക്കാറില്ല കാരണം ഞാന് മക്കളെത് നോക്കണ്ടേ ഓലും ബേസിന്റെടൈം ആണ് ഇപ്പളെ രണ്ടും മൂന്നൊക്കെ ആവുമ്പോ അറിയാലോ ഓര്ക്കിങ്ങട്ട് റെഡി ആയി വരുന്നുണ്ടാവുള്ളൂ അപ്പൊ ഞാനെന്ത് ചെയ്യും ഈ- ഈവനിംഗ് ക്ലാസിന്റെ ടൈം കഴിച്ചും രണ്ട് മണിക്കൂർ അഞ്ച് ടു ആറ് ആറ് ടു ഏഴ് അങ്ങനെ ക്ലാസ്ടുക്കും പിന്നെ നമുക്ക് ഏഴ് മണിമുതൽ മക്കളെ കൂടെ ഇരിക്കാലോ
ആഹ് ആഹ് നേരത്തെ ഉറങ്ങുന്ന ടീംസ് ഒന്നും അല്ലലേ
ഏയ് അങ്ങനെയൊന്നുമില്ല അത് പിന്നെ പൊതുവേ കുറവാ ഒരു പത്ത് മണിയൊക്കെ എങ്ങനെ ആവല്ലും ഓലെ ഉപ്പ വിളിക്കാതെ പിന്നെ ഓല് ഉറങ്ങൂല അതുകൊണ്ട് അങ്ങനെ ഇരിക്കും ആഹ് അതെ വെ വേറെന്താടാ എന്നാ ഓക്കെട്ടോ വിളിക്ക്യാ
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ